കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് ഇപ്പം കേക്കാം.
ആഹ് എന്നാ ഉണ്ട് വിശേഷം ഒക്കെ?
വിശേഷം സുഖായിട്ട് ഇരിക്കുന്നെടി.
കഴുപ്പെല്ലാം കഴിഞ്ഞിരിക്കുവാണോ അതോ,
ആഹ് ഞാൻ കഴിച്ചു കഴിഞ്ഞു.
ആഹ് ഞാനാണേ ഇവിടെ പിള്ളേർക്ക് ചോറ് കൊടുക്കുവാ. ഉം ആഹ് കൊടുക്കുന്നൊള്ളു ഉറങ്ങുവായിരുന്നു ര ണ്ട് പേര്‌വേ. പിന്നെ എഴുന്നേറ്റ ഉടനെ രണ്ട് ബിസ്കറ്റ് എല്ലാം കഴിച്ചു.
ആണോ
ആഹ് അതെ. ചോറിന് പരിപ്പ് കറിയുണ്ട് ചീരയും മുട്ടയും കൂടെ ചിക്കി തോരൻ വെക്കത്തില്ലേ.
ചോര് ആഹ് തോരൻ വെച്ചോണ്ടല്ലേ.
ആഹ് ഒത്തിരി മുട്ടയൊ ഏഹ് ചീരൊന്നുല്ല ശകലം ചീരെ ഇവള് ഇവർക്കുള്ളത് മാത്രം. ആഹ് കിളുത്ത് വരുന്നതേ ഒള്ളു ആഹ് വേളിച്ചീര.
ആഹ് അതാവുമ്പം നല്ലതാണല്ലോ.
ആഹ് അതാ ഞാൻ കൂടുതലും കൊടുക്കുന്നത് ചൊമലച്ചീരയും കൊടുക്കും.
ആണോ ആണോ ചീരയുണ്ടോ വീട്ടില്?
ഇവിടെ ഉണ്ട് അതെല്ലാം വെട്ടി നിർത്തിയിരിക്കുവാ.
ആഹ് ഇനി കിത്ക്കും മഴയായതോണ്ട് കിളുത്തോളും.
ആഹ് ഞാൻ പിന്നെ ഒടിച്ചു കുത്തി ഒടിച്ചു കുത്തി വെച്ചിട്ടുണ്ട് കുറച്ചൂടെ.
ആണല്ലേ ആഹ് അത് നല്ലതല്ലേ.
കറിയില്ലാതെ വരുവാണെങ്കിലെ. മുറ്റത്തോട്ട് ഇറങ്ങിയ കറിവെക്കാൻ കിട്ടത്തില്ലേ.
അതെ കിട്ടും.
ആഹ് ഒന്ന് പൊതുക്കി കൊണ്ടുപോകാനും ഉണ്ട്.
ആണോ ആഹ് ഒരാഴ്ച കൊണ്ടൊക്കെ കിളിക്കുവല്ലോ പെട്ടെന്ന്.
പിന്നെ പെട്ടെന്ന് കിള്ക്കും.
ആഹ് മഴെ
അതൊണ്ടോ ആഹ് പെട്ടെന്ന് കിളുക്കും കാരണം ഞാൻ എപ്പഴും വെ ക്കും എന്തെങ്കിലു ഒക്കെ വേണ്ടേ. പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം കിളുത്ത് വരുന്നുണ്ട്.
ആണല്ലേ ആഹ് ഇപ്പൊ മഴ ആയതോണ്ട് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലാ സമയാ.
അയ്യൊ സമയാ സ ത്യം. നമുക്കേ പെട്ടെന്ന് ഒരാവശ്യത്തിനെ ഓടണ്ടല്ലോ
അതെ, വല്ലോം ചെയ്തിട്ടു ണ്ടോ?
ഞാൻ ഇവിടെ ഞാൻ ഇവിടെന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ബേലി ച്ചീര കുത്ത അല്ലാതെ ചേട്ടൻ പച്ചമുളകൊ ക്കെ വെച്ചിട്ടുണ്ട്.
ആണല്ലേ?
പച്ചമുളക് ചുമലച്ചീര ഇഞ്ചി. ഇഞ്ചി പക്ഷെ, ഒന്നും കിട്ടിയില്ല. ഇ പ്രവശ്യം.
ആണോ? നമുക്ക് കറിവക്കാള്ളത് കിട്ടുവോ?
പച്ചമുളക് അഞ്ചാറണ്ണം ഒക്കെ പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് കിട്ടണ്ട ല്ലോ? ചെറുപയറ് വെക്കണം. നല്ല രുചിയാ, ഉം ഉം ആഹ്, ഒന്ന് വെച്ച് നോക്കണം. നമ്മള് ചെറുപയറ് തോരം വെക്കത്തി ല്ലേ, അപ്പം കാന്താരി മുളക് ഇടണം. ഉം, നല്ല രുചിയ.
ഞങ്ങളവിടെ കാന്താരി മുളക് അങ്ങനെ അധികം ഇല്ല ന്ന്.
അത് കാന്താരി ഒക്കെ കിട്ടുമ്പോ ഉണ്ടല്ലോ പാകാണ്. പക്ഷെ കാന്താരി ഇറങ്ങലി പോലെ ഉണ്ടായി കാണുമ്പോ എല്ലാരും ചോദിക്കും ആരെക്കൊണ്ടും പറപ്പിക്കരുത് നമ്മള് തന്നെ പറിച്ചു കറി വെച്ചാ മതി.
ആണല്ലേ? ഞങ്ങളുടെ അവിടെ ഇല്ല കാന്തരി നേരത്തേക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പ ഇല്ല.
ഞാന് നേ ഇവിടെ ഇവിടെ ഇല്ലായിരുന്നേ ഞാൻ പിന്നെ ഒരു വീട്ടിൽ ന്ന് ഏ കതാരി മുുളക് കൊണ്ടുവന്ന് എന്നിട്ട് അത് ഞാൻ ഉണങ്ങിയിട്ട് അടുക്കളെല് ഒരു പാത്രത്തിൽ വെച്ച് മുളപ്പിച്ച് അടുക്കളെ ജനാലയെ വെച്ചിട്ട് മുളപ്പിച്ച് മുളപ്പിച്ചിട്ട്
മണ്ണില്
മണ്ണിൽ നട്ടല്ലേ
കേക്കാവോ
ആഹ്, ആഹ് കേക്കാ. ഞങ്ങളിവിടെ കാന്താരിയില്ല. അല്ലാത്ത മുളയി ല്ലേ? നല്ല സൈ ഇതുള്ള വട്ടമുളക്. ആഹ് അത് ഉണ്ട്.
ഉണ്ടമുളക് അല്ലേ
ഉണ്ടമുളക് ഉണ്ടമുളക് ചുമന്ന കളറുള്ള ഉം നല്ല എരുവ അതിന്.
അതപ്പോ ഒത്തിരി ഇടണ്ടല്ലോ? ഒരെണ്ണം മ്പല്ല ഇട്ടാൽ മതിയായിരിക്ക ല്ലോ?
ആഹ്, ഒരെണ്ണം മതി
ഉം
കറിയില്ലാത്ത സമയത്ത് പൊട്ടിച്ചൊക്കെ തിന്നാം നല്ല എണ്ണ ഒഴിച്ചിട്ടേ
ആണോ
ഉം നല്ലത കഴിച്ചു കഴിഞ അവര് ക
ത തൈര് ന കാണോ അല്ലോ ഒത്തിരി വേണ്ടെന്ന്. ഇച്ചിരി മതി കഴിക്കാനൊക്കെ എന്തോ
ആഹ് അതെ അത് മതി. അത് മതി ഒത്തിരി വേണ്ട കുറച് മതി
ആഹ്, അതെ എന്തേലു ഒക്കെ വെച്ചും പിടിപ്പിച്ചും കിളിപ്പിക്കുവാണെങ്കിൽ ഇനിയിപ്പ എനിക്കൊരു കപ്പളം വെക്കണന്ന് ഭയങ്കര ആഗ്രഹം
ആണോ ഇല്ലേ വീട്ടില്
ഇല്ല കപ്പളം ഇില്ല എനിക്ക് കപ്പളങ്ങാത്ത തോരം വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കപ്പളങ്ങാ തോരന് മോര് കാച്ച് മോര് കാച്ച കപ്പളങ്ങ ഇടാല്ലോ
ആ മോരും കപ്പളംങ്ങ കൂടെ വയ്ക്കാം
തൈര് നമ്മള് തൈര് കാച്ചത്തില്ലേ ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ക പളങ്ങഎങ്ങും കിട്ടാനില്ല
ആണോ
നിങ്ങളൊക്കെ അവിടെ കപ്പ്ളങ്ങ ഉണ്ടോ
ആഹ് ഞങ്ങളടെ കപ്പള ഉണ്ട് ഞാൻ നോക്കട്ടാ ഇനി വരുമ്പത്തേക്ക്
നിങ്ങടെ ആഹ് ആഹ് ഉണ്ടെങ്കി കൊണ്ട്താ ഒത്തിരി ഒന്നും കൊണ്ട് തരരുത് കാരണം ഇരുന്ന് പോകത്തേ ഉള്ളൂ ഒന്ന് രണ്ട് എണ്ണൊക്കെ ആണെങ്കി നമ്മള് തോരമ്പിച്ച് കൂട്ട
നമുക്ക് സ്വന്തം ഇല്ല അടുത്ത വീട്ടിലുണ്ടെങ്കിലേ ഞാൻ ചോദിക്കട്ടെ
ചാരിയൊക്കെ ഇട്ട് പാകണം
ആഹ് വീട്ടില് അഹ് ഒരെണ്ണം കിൾത്ത് വരുന്നുണ്ടന്ന് തോന്നു
ചിലടത്തൊക്കെ ഏറെ ഉണ്ടാവും ഇഷ്ടം പോലെ
അതെ ഞങ്ങക്ക്റിയാവുന്ന ഒരു വീട്ടിലുണ്ട് അവിടെ ആഹ് മൂന്നാലെണ്ണ ഒരുമിച്ച് നിക്കുന്നു അഹ് നല്ല ക കപ്പളങ്ങയാണ് പഴുത്ത കഴിച് വല് നല്ല പഴുത്ത കഴിച്ച നല്ല മധുരവാ ഞ ഞൻനി ചോദിക്കെട്ട അവിടെ പോകുമ്പോത്തേക്ക്
ആഹ് ചോദിക്
ആഹ് അവിടുന്നമ്മ കൊണ്ടുവര അവിടെ എനിക്ക് തോന്ന് മൂന്നാലണ്ണ ഒരുമിച്ചിങ്ങനിൽക്കുവാണേ
ആണല്ലേ
അഹ് കഴിഞ്ഞോസം ഒത്തിരി പേര് വന്ന് പറു പറിച്ചായിരുന്നു
ചക്കയൊക്കെ കിട്ടാനുണ്ടോ നിങ്ങളുടെ അവിടെ ചക്കെ പ്ലാവ
ചക് പ്ലാവ് ഉണ്ട് ചക്ക ആഹ് ഉണ്ടെന്ന് തോന്നും പക്ഷെ ഈ പ്രാവശ്യം മഴയല്ലായിരുന്നു
ആഹ് മഴയാണ് വെള്ളം കേറി കാണുലേ
ച്ചു പോവാൻ തോന്നുന്നു ആഹ് വെള്ളം കേറി ഞാൻ ഇപ്പ പറഞ്ഞു റ്റുവാണെങ്കി എവിടുന്ന ഒരു ഒർണം ഇടാവും ചോദിച്ചു കിട്ടുവാണ ഞാൻ നോക്കട്ടെ
തന്നെ ഇവളുമാരായിട്ടിരിക്കുന്ന എടുക്കാതിരുന്ന ചീഞ്ഞു പോയി പിന്നെ അമ്മ ഇന്നലെ വൈകിട്ട് ചക്കാപ്പഴ അടത്തി ശകലം കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മേൽ അവിടെ വെക്കും നമുക്ക് കുമ്പളം ഉണ്ടാക്കാ എന്ന് പറഞ്ഞു
ആഹ് വരിക്കച്ചൊക്കെയാ അതോ കൂഴച്ചൊക്കെയോ
പരിക്കക്കാം അപ്പൊ ഇവിടെ ഒരു അടുത്തൊരു വീടിന്റെ് അവിടെ ഞങ്ങുടെ കുമ്പളല വെട്ടിട്ട് അവാ വഴി കിടപ്പുണ്ട് വഴിയിലിട്ടിട്ടുണ്ട് അപ്പൊ ഞാനോർത്ത് നല്ല എല നോക്കി പോയി എടുത്തട്ടെ ഇതിരി അരിപ്പൊടിയും കൂടെ മേടിച്ച ഒരു അര കിലോ അരിപ്പൊടിയും കൂടെ മേടിച്ചോ ഉണ്ടാക്കുവാണെങ്കിലേ
വരിക്കച്ചൊക്കെ ആവുമ്പോ അത് അരച്ചെടുക്കണ്ടേ
ആരക്കും കൂഴിച്ചൊക്കെ ആണ് കൂഴിച്ചക്കെ ക്ക്യാണേലും ഞാനൊന്ന് അരക്കു അല്ലെങ്കി ഇങ്ങനെ കഷ്ണം പോലൊക്കെ ഇരിക്ക ത്തില്ലേ അഹ് കാരണം അയ നല്ലാ ആഹ് അരിപ്പൊടി ഉപയോഗിക്കണം എന്നാലല്ലേ രു
റബ നല്ലതല്ലേ റവ നല്ലതല്ലേ ആഹ്
എങ്ങനാ ഒണ്ടാക്കുന്നെ തവക്കാത്തോ
ഞങ്ങള് വീട്ടില് റവയാ ഉപയോഗിക്കുന്നത് ആഹ് റവയാവുമ്പോ ഒരു മയം കിട്ടും മയം കിട്ടുമ്പോൾ നല്ലതാ രുചിയുണ്ട്
ആ ഇണ്ടാക്കും
ആഹ് ആഹ് അതെ കരച്ചിലാണോ ആഹ്
ഞാ എന്റെ അമ്മ ഈ എടെ അയ്ൻ്റാത്ത് ഒണ്ടാക്കിയേ അമ്മ ഈ ഇടെ റവയ്ക്ക ഒണ്ടാക്കി കൊണ്ട് വന്നേ ഏഹ് കരച്ചിലല്ല കുപ്പി വെക്കാൻ ആ പക്ഷെ നല്ല രുചി നല്ല മയം
ആഹ് റവ വെച്ചൊണ്ടാക്കണം അരിപ്പൊടി എനിക്ക് ഞാനങ്ങനെ കഴിച്ചിട്ടില്ലേ എനിക്കൊന്ന് റവയാ തോന്നുന്നു റവ വെച്ച് എങ്ങനെയാണ് അമ്മയാ ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞാ അമ്മയോട്
ആ റവ എങ്ങനാ വ വ വ വറക്കോ അതോ
ആ റവ വറക്കൂന്ന് തോന്നുന്നു ഞാൻ ഏതായാലും അമ്മയോട് ചോദിച്ചിട്ട് പറയാം റവ വെച്ച് ന റ്റാ എനിക്ക് തോന്നുന്നു അരിപ്പൊടിക്കാട്ട്ലും കൂടെ കുറച്ചും കൂടെ നല്ലാന്ന് തോന്നുന്നു അങ്ങനെ ചെയ്താ മതി ഞാൻ അതെല്ലാം ചോയിച്ചിട്ട് പറയാം ഇപ്പൊ കേക്കാവോ സംസാരിക്കുന്ന ആണല്ലേ മഴയൊക്കെ ഉണ്ടോ അവിടെ ഞാൻ പറയണത് കേക്കാവോ ആഹ് ഇല്ലല്ലേ ആ നാളെ പോണം പിന്നെ വേറെന്നാ ഉണ്ട് എനിക്കാണെ ഒന്നും കേക്കത്തില്ലന്നേ ഇപ്പൊ കൊഴപ്പില്ല ആഹ് അതെ അതെ ഉ ഇല്ല ഇനി പോണം നാളത്തേക്ക് വേറെ വിശേഷം പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല സുഖായിട്ടിരിക്കുന്നു ആഹ് അതെ നോക്കണ ഇനി കേക്ക അതെ ഇല്ല ഇവിടെ ഇപ്പൊ തിരക്കില്ല കൊറച്ചൂടി കഴിയുമ്പോ തിരക്ക് ഇന്നിനി ഇനി തിരക്ക് കാണാൻ വഴിയില്ല അതെ അതെ അതെ ഞാനെതായാലും ചോയ്ച്ചിട്ട് പറയാവെ ആഹ് സമയം ഉണ്ടണ്ടോ ഇല്ലേ ശരി എന്നാലേ ഞാൻ വിളിക്കാം എടക്ക്